ഹലോ കേക്ക്ന്നുണ്ടോ
ഓ കേക്കുന്നുണ്ടല്ലോ.
എന്തൊക്കെ ഉണ്ട് വിശേഷം സുഖാണോ
നല്ല വിശേഷം സുഖാണ് എന്തേക്കെ ഉണ്ട് ഇങ്ങളെ വിശേഷം
ഓ നല്ല വിശേഷം സുഖം മഴ ഇണ്ടാർന്നോ ഇന്ന് അവ്ടെ.
ഏ മഴല്ല അവടണ്ടോ
ഇല്ല ഇവടെ ഇന്ന് വല്ല്യ കോഴപ്പ ഇല്ല ഇന്ന് വെയിലുണ്ടാ വെയിലല്ല വെയിലു അല്ല മഴയു അല്ലാത്ത രീതിയില് ഇങ്ങനെ മങ്ങി മങ്ങി കെടക്കുന്നു.
എങ്ങനെ അവട്ത്തെ കാലാവസ്ഥക്കെ എങ്ങനെണ്
ഇന്നലെ വരെ നല്ല മഴയായിരുന്നു ഇന്ന് വല്ല്യ കൊഴപ്പ ഇല്ല.
ഓ
ഉം ഊണൊക്ക കഴിഞ്ഞോ
ആ ഊണൊക്ക കഴിച്
മീനായിര്ന്നോ
ബീഫ ആയിരുന്നു പെരുന്നാളൊക്ക അല്ലായിര്ന്നോ
ആ ആ എല്ലാടോം ബീഫ് തന്നെ കൊറച് നാളത്തേക്ക് ഇനി ബീ ഫിന്റെ കളിയാലേ ആ ആ
ഊണൊന്നില്ല ഏ പിന്നെ മുരിങ്ങാ താളിപ്പെനു
ആ മുരിങ്ങ
മുരിങ്ങ താളിപ്പ്
അ ഓ മുരിങ്ങക്ക മുരിങ്ങ എല വെച്ചുള്ള കറിയല്ലേ ഉം ആ ഞങ്ങ ക്കു ഇന്ന് ഇവടെ ബീഫാ ആരുന്നു ബീഫും അവിയലും ഒക്കെ ആയിരുന്നു
ഓ
ഉം വേറെന്താ
വേറെ അങ്ങനെ പോണു ഇങ്ങളെ അവ്ടെ മഴ ഇണ്ടോ മഴ എങ്ങനെ ഇണ്ടായിരുന്നു കാലാവസ്ഥക്കെ എങ്ങനെ ആയിരുന്നു
നല്ല മയയായിരുന്നു ഓ ചൂട് സമയത്ത് ഭയങ്കര ചൂടായിരുന്നു ഭയങ്കര ചൂടാന്ന് വെച്ചാ ഇവട ഭയങ്കര വെളിഴിലോട്ടൊന്നും എറങ്ങാം പറ്റാത്ത രീതീ വെയിലും ചൂടുവാർന്നു
ഞങ്ങളെവടെ ഭയങ്കരം വെയിലാണ് ഇപ്പളും മഴ കൊറവാണ് മഴ തന്നെ എനിക്ക് ആദ്യത്തില് നാല് ദിവസം മഴ ഉണ്ടായിരുന്നു പിന്നെ മയേം കൊറവാണ്
ആഹ് പക്ഷെ ഒരു ദിവസം മഴ പെയ്യാതിരുന്നാ അന്നങ്ങ് ഭയങ്കര ചൂടാ ഉം മഴ പെയ്യുമ്പോ ഒള്ള ആ ഒരു തണുപ്പേ ഒള്ളൂ ആഹ് ചൂടൊണ്ട് ഇന്നിവിടെ
ആഹ് കുട്ട്യേക്ക് സ്കൂളൊക്കെ തൊറക്കാറായോ പിള്ളേരുണ്ടോ
ആഹ് ഒണ്ട് ഒണ്ട് നാളെ സ്കൂള് തൊറപ്പാ ഒരാള് സ്കൂളി പോന്നൊണ്ട് ഉം ആഹ് ആഹ് അവിടെയോ എല്ലാം വാങ്ങിച്ചോ
ആഹ് യൂണിഫോമ് തയ്ക്കാൻ കൊടുത്ത് കിട്ടിയില്ലാ
ആഹ്
ഉം അവിടെയോ
അവിടെ അടുത്ത് പിള്ളേരൊന്നും ആയിട്ടില്ലാ മാരേജ് അടുത്ത മാസാണ്
ആന്നാ ആഹ് ആഹ്
അതെയോ
ആഹ് വേറെന്താ?
വേറെങ്ങനെ പോണ് ഇങ്ങളവിടെ എങ്ങനെയാണ് മഴ പെയ്താല് വെള്ളം മൂടിക്കെട്ടി കെട്ടി നിക്കണ സ്ഥലങ്ങളാണോ?
അല്ലല്ല വെള്ളം അങ്ങ് ഒഴിച്ച് പൊയ്ക്കോളും പ്രശ്നവൊന്നും ഇല്ല അവിടെ നിക്കുവോ
ഇവിടെ വയലിലൊക്കെ ഒട്ടാകെ വെള്ളമായിരിക്കും വീട്ടിലേക്കൊക്കെ കേറന്ന മാതിരിയാണ്
ആഹ് ആഹ്
അങ്ങനെയൊക്കെ തന്നെയാണ് എങ്ങനെ വെള്ളം കെട്ടിനിക്ക് ക്കണ ഏരിയാണ് മഴ കൊറവായാല് ഭയങ്കര ചൂടുവാണ് വെള്ളക്കെട്ട് ഇണ്ടാവൂല്ലാ മഴ പെയ്താ നല്ലവണ്ണം മയയാണ് വെയിലാണ് മയെയാണ് അങ്ങനൊക്കെ പോണ് ഇങ്ങളെ ഏരിയേലൊക്കെ എങ്ങനെയാണ് സ്കൂള് ഉസ്കൂളൊക്കെ അവിടെ അടുത്തന്നെ ഉണ്ടോ
ആഹ് സ്കൂളിവിടെ അടുത്തൊണ്ട്
ആഹ് ഇസ്കൂളൊക്കെ എങ്ങനെയാണ് ഹൈട്ടെക്കാണോ
ആഹ് കൊഴപ്പയില്ലാ
ആഹ്
ഹൈട്ടെക്കെക്കെ തന്നെ അംഗനവാടിയൊക്കെ ഇപ്പൊ ഹൈട്ടെക്കല്ലേ.
ആഹ്.
ഉം ടീവീയും ഇതെല്ലാം ഒണ്ടല്ലോ അഗനവാടീല്.
ഇങ്ങക്കെത്ര പിള്ളേരുണ്ട്.
രണ്ട് പേര് ഒരാൾ അങ്ങനവാടീലും, ഒരാള് അഞ്ചാം ക്ലാസ്സിലും.
ആഹ്.
ഉം ഉം വേറെന്താ. ഹസ്ബന്റ് ഇവിടെ വണ്ടിയോടുന്നു.
ഏഹ്.
വണ്ടി വണ്ടി ഡ്രൈവറ്.
ആഹ് ഡ്രൈവറാല്ലേ. കാപ്പിക്കെന്തേനു കടീന്ന് ഇന്ന് കാപ്പിക്കെന്താ കടി?
ഓഹ് പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചില്ലാ.
ആഹ്
അവിടെ എന്നും എന്തേലും ഉണ്ടാക്കോ എന്നും.
ഇന്ന് വൈകുന്നേരം ഇഞ്ഞ് പഴംപൊരി ഇണ്ടാക്കണം വിചാരിച്ച് നിക്കുന്നു.
ആഹ് ആഹ്. ഇവ്ടെ അങ്ങനെ കടി അങ്ങനെ ഉണ്ടാക്കലൊന്നൂല്ലാ. ഉം ആഹ്. ആഹ് പിള്ളേരെന്തെങ്കി നിർബന്ധം പറ പറയുവാണെന്നുണ്ടെങ്കി പൊറത്തൂന്ന് മേടിക്കും. നൊയമ്പ് സമയത്തെ ഒള്ളൂ വീടുകൾ വീട്ടിലുണ്ടാക്കുന്നത്. എല്ലാ ദിവസവും പൊരിക്കും ഉം. ഇന്നാലും എടി ഊച്ചക്കത്തെ ജോലി കഴിഞ് വൈകിട്ട് ഇനിപ്പൊരിക്കാൻ പോവാൻ പോവുന്നു.
വീടിന്റെടുത്ത് കടകളൊക്കണ്ടോ.
ആഹ് ഒണ്ടൊണ്ട് അടുത്തടുത്ത് കടകളുണ്ട്. അതുകൊണ്ട് പിന്നെ വല്ല്യെ കൊഴപ്പൊല്ലാ.
ടൗണൊക്കെ അവിടെ അട്ത്ത് തന്നെ ആണോ.
ആഹ് ടൗണേര്യ.
ആഹ് അവിടെ അടുത്ത് തന്നേണോ കൊല്ലത്ത്.
ആന്നാന്ന് കൊല്ലം അല്ല അങ്ങ് വരെ പോവണ്ട. പിന്നെ അവിടെ കൃഷിയൊക്കെ ഇണ്ടോ.
ഏഹ്.
കൃഷിയൊക്കെ ഉണ്ടോ കൃഷി.
ആഹ് കൃഷി ഇണ്ടല്ലോ കൃഷി ചെടി ഒക്കെണ്ട്‌ വീട്ടില്. ഇങ്ങൾ ചെ ചെടിനോട് ഇഷ്ടവുള്ള വെക്തിയാണോ.
ആണാണാണ്.
വീട്ടി ചെടികളൊക്കെ ഇണ്ടോ.
ചെറിയ രീതീല്. വലുതായിട്ടൊന്നുല്ലാ സ്ഥലവൊന്നൂല്ലാ വലുതായിട്ട്. ഹ് റോഡാ വീടിന്റെ ഫ്രണ്ടിലെ അപ്പൊ പിന്നെ. സ്ഥലവില്ല സ്ഥലവില്ലാ വല്ല്യേരീതീല്.
അയ്യൊ.
ഉം.
ചെടി ചെടി നടുന്നത് ഇഷ്ടുള്ള ആളാണോ.
ആഹ് ഇഷ്ടവാ ഇഷ്ടവാ നടുവാരന്ന് മുമ്പൊക്കെ. പിന്നെ ഒണക്ക് സമയാവുമ്പൊ വെള്ളം ഒന്നുല്ലാതെ എല്ലാ അങ്ങ് നാശി ച്ച് പോണാണും. പിന്നെ നടാനോട്ടൊന്നും തോന്നത്തില്ല ഉം.
കൃഷി ഏതൊക്കെ ഇല്ലത് ഹ് പൂള.
പോയി. ഇബടെ അഹൊന്നും ഇല്ലാ.
ഓഹ് പന്നിന്റെ ശല്യമുണ്ടോ.
എന്തത്തിന്റെ.
പന്നി.
ഇല്ല ഈ ഏര്യേല് പന്നിയൊന്നും ഇല്ല.
ഓഹ് അവിടെ ഒന്നും നടാ വയ്യാ. ചേന ചേമ്പ് ഒക്കെ പന്നികള് കളച്ച് മാന്തി പോവാണ്.
ആഹ്.
ൻ ഏര്യാണ്.
ഉം ഉം
ഇങ്ങൾക്ക് ഏത് ഫുഡിനോടാണ് ഏറ്റവും ഇഷ്ടം.
അങ്ങനെ വെച്ചാ ഇപ്പ മന്തി മന്തീടെ സീസണെല്ലേ.
ഞാഹ്
ഉം ഔടെയോ
ഹ ഫൈഡ്രയ്സ്.
ആ ആഹ് ഇവടെ മന്തിം അൽഫാമും ഒക്കെ ഓഹ് വീട്ടിലൊന്നും ഒണ്ടാക്കത്തില്ല പൊർത്തു പോയി കഴിക്കും.
ഓ ഞങ്ങള് വടെ മന്തി വീട്ടിലുണ്ടാക്കാറുണ്ട്.
ആ ആഹ് ശെരിയാവോ ഒണ്ടാക്കീട്ട്? ശെരിയാവാറൊണ്ടോ ഒണ്ടാക്കീട്ട്?
ഓഹ് ശെറിയാ ശെരിയാകാറൊക്കെണ്ട്.
അയ്യോ.
പൊർത്ത്ന്ന അങ്ങനെ ഭക്ഷണം കഴിക്കാറില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കാറ്.
അടുത്ത് കടകളൊന്നും ഇല്ലിയോ?
കടകളൊക്കെണ്ട്.
ആ അ
വീടിന്റെ തൊട്ടടുത്തന്നെ കടകളൊക്കെ ഒണ്ട്.
ഉം ഉം.
അവടെ ഇങ്ങളെ നാട്ടില് ഏത് കൃഷിയാണ് അധികം നടാ ഉണ്ടാക്കാറ് എല്ലാവരും?
ഇവടെ മരച്ചീനിയിണ്ട് റബ്ബറ് അതൊക്കെ തന്നെ കൂടുതലായിട്ടൊള്ളത്.
ഉം, ഡബ്ബർന്പ്പ എങ്ങനെ വെലയൊക്കെ ഉണ്ടോ?
ഓ അതൊന്നും എനിക്കറിയത്തില്ല.
ഓ
വേറെ വേറെന്തൊക്കെയാ?
ആഹ് വേറെങ്ങനെ പോവ്ന്ന്? വാഹന സൗകര്യങ്ങളൊക്കെ എങ് എങ്ങനേണവടെ?
ആഹ് ഒണ്ട് ഒണ്ട് ഒണ്ട് എപ്പോഴും ഒണ്ട് വണ്ടിയൊക്കെ ഒണ്ട് ഹൈവേആ.
ഓ ഓ ഓ ഓ ഓ
ആ അപ്പൊ പിന്നെ വണ്ടിയൊക്കെയൊണ്ട് ബുദ്ധിമുട്ടൊന്നുല്ല ആ കാര്യത്തിലൊന്നും.
ആ
ഫുഡൊക്കെ ആ ഫുഡൊക്കെ ഒണ്ടാക്കാ അറിയാലോ അച്ചാറൊക്കെ ഇടുവോ?
ഓഹ് അച്ചാറൊക്കെ ഇടാറുണ്ട്.
മാങ്ങച്ചാറിടാനറിയാ പല അച്ചാറുകളും ഇടും ഇങ്ങളോ?
ആ ആ ആഹ് ഒണ്ട് ഇടാറൊണ്ട് ഇടാറൊണ്ട്.
ഓഹ് ഇങ്ങക്ക് ഏതച്ചാറാണ് ഏറ്റവും ഇഷ്ടം?
അങ്ങനെ ചോയ്ച്ചാ എനക്ക് മറ്റേ മീനച്ചാറില്ലേ ചൂരാ.
ആഹ്.
ആഹ് അത് ഭയങ്കര ഇഷ് ട്ടവാ ഉം അത് ഞാൻ എടു ചൂര മീന് മീൻന് എന്തുവാ അയ്ന് പറയുന്നെ? നിങ്ങടവടെ എന്തോ പറയോന്ന് എനിക്കറിയത്തില്ല ചൂര മീന്
ചൂ സൂതയാണോ?
ചൂര ചൂര.
ചൂരാന്ന് പർഞ്ഞ ഏതാ മീന്?
ഉം അങ്ങനെ വെച്ചാ വല്ല്യ മീനാ അത് വല്ല്യ മീന്.
ആഹ് സൂദ്യാവും ഇവടെ സൂത എന്നാ പറയാ സൂത.
ഉം ഉം അത് വല്ല്യ മീനാണോ?
ആഹ് നിങ്ങളെ ഫാമിലി എങ്ങനെ വല്ല്യേ ഫാമിലിയാണോ
ആഹ് വല്ല്യ ഫാമിലിന്ന് വെച്ചാ ഞാനും ഹസ്ബന്റിന്റെ ഇമ്മാ വാപ്പ ഞാനും ഹസ്ബൻഡു മക്കളും
വീട്ട്ല് ആരൊക്കെ ഉണ്ട് നിങ്ങള് മേരേജ് കഴിച്ച വീട്ടിൽ ആരൊക്കെ യുണ്ട്
ഹസ്ബന്റിന്റെ വാപ്പായും ഇമ്മായും
ആഹ്
അനിയനും വൈഫും വേറെ അവര് വേറെ ഇപ്പൊ പുതിയ വീട് വെച്ച് മാറി ക്ണ്
നിങ്ങളെ നാട്ടില് വൈഫിൻ വ ഹസ്ബന്റിന് വൈഫ് വൈഫ് ഹസ്ബന്റിന്റെ വീട്ടിലാണോ ക്കല് എങ്ങനെണ്
ആഹ് വ ഹസ്ബന്റിന്റെ വീട്ടി ക്കണം
ഹസ്ബന്റിന്റെ വീട്ടിലാണോ
ആഹ് ആഹ് അവിടെയോ
ഇവടെ ഹസ്ബന്റിന്റെ വീട്ടില് വൈഫ് നിക്കും
ആഹ് ഇവിടെ അങ്ങനാ ഹസ്ബന്റിന്റെ വീട്ടിലാ നിക്കേണ്ട്
ഓഹ്
ആഹ്
ഇങ്ങക്ക് ഏറ്റവും കൂട്തല് വീട്ടു ജോലീൽ ഏതാ ഇഷ്ടം
വീട്ട് ജോലി വീട്ടു ജോലിയേ ഇഷ്ടവല്ല
ഉം വീട്ടു ജോലി ആയിട്ട് പാത്രം മോർണതാണോ അല്ല എല്ലാം പണി ഇഷ്ടാണോ
ഓഹ് എല്ലാ പണിയുംചെയ്തല്ലേ പറ്റൂ ഇഷ്ടാ അങ്ങനെന്ന് നോക്കി ഒരു കാര്യയും ഇല്ല ഞാൻ ഇതേ ചെയ്യോളൂ എന്നും പറഞ്ഞൊന്ന് നിക്കാൻ നമുക്ക് വേണ്ടി പ പറ്റത്തില്ല നമ്മള് എല്ലാ ജോലിം ചെയ്യണം
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഒരു ജോലിയും ഇഷ്ടല്ല പക്ഷെ എല്ലാം ചെയ്യും ഒരു വർക്കും ഇല്ല ഇവടെ പുള്ളാരെ നോക്കി വീട്ടി ഇരിക്കുവാ ഉം
ഏഹ്
ആഹ് വേറെ
വേറെങ്ങനെ
നമ്മക്ക് ഇവിടെ ഇപ്പം വീട്ടു ജോലി ഇഷ്ട വല്ലെങ്കിലും നമ്മളത് ചെയ്യണ്ടേ വേറെ ആര് ചെയ്യും നമ്മളന്നെ ചെയ്യണം തുണി കഴുകലൊന്നും എനിക്കിഷ്ടവേ അല്ല
വർക്ക് ജ് വിട്ടു ജോലിഎല്ലാന്തേ എന്തേലുംവർക്ക് നോക്കി കൂടെ ന്നാ
നോക്കണം കുഞ ഞാ പി എസ് സി കോച്ചിങ്ങിന് പൊക്കോണ്ടിരുന്ന അപ്പൊ കുഞ്ഞായേനേഷം പിന്നെ പോയില്ല ഇപ്പൊ അവക്ക് മൂന്ന് വയസ്സ് ആയതേ ഒള്ളൂ അംഗനവാടി പോയി തൊടങ്ങി ഇനി എന്തോത്തിനെങ്കിലും പോണം ഉം എന്നാ ശരിയടാ ന്നാഞാവിളി ക്കാവേ ആഹ് വിളിക്കാ ന്നാശരി